ആ ഞാ കേക്ക്ണ് ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖം തന്നെ എന്തൊക്കെയാ അവിട്ത്തത്
ഇബടിം സുഖം തന്നെ മഴൊക്കെണ്ടോ
ആഹ് ഇന്ന് ഒഴിവില്ലാതെ മഴെന്നേര്ന്നു ഇപ്പൊ രണ്ടീസായിട്ട് വെയിലറച്ചീനി അവിടെ എന്താ അട്ടം
ഇപ്പം മഴല്ലാ മഴ എന്നാലും മഴക്കാലത്തിന്റെ പോലായിക്ക്ണ് പ്പം ഇത്രയും ദിവസം മഴക്കാലല്ലാ തോന്നീയിട്ടില്ലേല്ലോ അതൊക്കെ മാറിയപ്പം താ മഴക്കാലായിക്ക്ണ് അങ്ങനെ ആയിക്ക്ണ്
ആഹ് ഇവടെം അങ്ങനെ തന്നെ
ഉം അവിട പിന്നെ പാടായതൊണ്ട നല്ലോം തോന്നിച്ച്ണ്ടാവുല്ലേ
ആ ആകെ ചപ്പളിയാണ് മുറ്റത് കൂടെ ഒന്നും എർങ്ങൂല
ഉം ഇവടെ പിന്നെ വെളിച്ചേതോണ്ട് മരങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തോണ്ടയ്
ആ ആകെ മുറ്റത്തെ കൂടെ ഒന്നും എർങ്ങൂല അങ്ങനെ വെള്ളം നിക്കാണ് ആകെ
വൾക്കോ
ഏ വഴുക്കൊയ് വെയിലറച്ചാ വേഗ ഇണ്ട് ഇല്ലച്ചെങ്കി പിന്നെ വഴുക്കലാണ്
ഉം ശരി ഉം ആ ഓന് ഇന്ന് പോയിട്ടില്ല
എന്തെന്ന്
ഓന് പനിയാണ് പനിം ചർദിയൊക്കേനി
ആ ആ ന്റെ മകന്റെ ക്ലാസ്സിലും കുറെ കുട്ടികള് ലീവണ് എന്നിട്ടിപ്പ വന്നേക്ക് സ്കൂള്ട്ട് വന്ന് ചോറഴി ഒക്കെ കിഞ്ഞിട്ട് അർ ണ്ട് ഞാൻ നാളെ സ്കൂള് പോണലിട്ടമ്മ അപ്പൊ എന്തച്ചപോ പനിയാണ്
എല്ലാർകും പനിയായപൊ ഓർക്കും പനിയായില്ലേ
ആ അപ്പോൻക്കും പനി ജ ജലദോശം പുടച്ചലൊട്ങ്ങിക്ക്ണോന്നിണ്ട
അതന്നെ അതയ്ന് ഇണ്ടാവുയ് ഈ കാലം മാറില്ലേ കാലാവസ്ഥാണ്
പിന്നെപ്പൊ അടുത്തിരിക്കണ കുട്ടികള അടുത്തന്നൊക്കെ കിട്ടും ചെയ്യും
ഉം ഉം ഉം അതന്നെ ഉം
ലീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെത് പഠിച്ചെടുക്കാനും എഴുതിടുക്കാനാണ് പാടയ് അത് മറ്റേത് ടീച്ച ഇപ്പോ ഈ ചെറേ ക്ലാസ് ആകുമ്പോ ടീച്ചർമാർ അങ്ങനെ നോക്കു അത് എഴ് തിം പഠിപ്പിച്ചും വുടും നമ്മളെ പെരേന്ന് ഇരുന്നിട്ടൊന്നും ഓലെ കിട്ടൂല
ഉം അതന്നെണ് ൻഷിം അപ്പ അന്ന് രാത്രി ഒക്കെ വെയ്താറ് ഇന്നാണെ കൊറേ ട്ത്തും തോന്ന്ക്ക്ണ്
ആ ഇവടെ കെറേ ഹോംവർകൊക്കെ കൊടുത്ത് വിട്ട പിന്നെ കൊറച്ചൊക്കെ സ്കൂൾന്നെ ഞാ എഴുതികാ
ന്നന്നെ എഴുതികാണ്ട് പോന്ന്ക്ക്ണ് ഓന് ഉം ഒന്ന് രാ അത്രീ ഞമ്മള് പറഞ്ഞൊട്ക്ക്ണെ പോലെ ആവൂലാ ടീച്ചർമാര് പർഞ്ഞൊട്ത്താല് ഇബന് രാത്രി ഇഞ്ഞിപ്പം പറഞ്ഞടുക്കുമ്പോ അത് ആ മൻസിലാവും ആ അറിയില്ല അതാണ് പ്രശ്നം ഇപ്പൊ ഞാൻ ഇപ്പോ ഒക്കെഞ്ഞ് അയിച്ചങ്ങ് ഞാൻ പർഞ്ഞൊടുക്കണം ടീച്ചറോട് വെച്ചാ ഞങ്ങള് വീട്ന്ന് പറഞ്ഞൊട്തോളിട്ടോ അറിം
ആ ടീച്ചറോട് നാളെ മറ്റന്നാളൊക്കെ ലീവായി ഞാൻ ചെല്ലുമ്പൊന്നാണ്ട് പർഞ്ഞൊട്ക്കാൻ പറഞ്ഞാ മതി ഓൽക്കിപ്പോ ഫീസൊട്ത്കാണ്ടന്നെ ല്ലെ പ്പൊ നമ്മൾ പഠിപ്പി പിച്ച്ണ്
ഉം എന്നെ ഓലക്കൊയ്വ്ണ്ടാവുല്ല ഓൽക്ക് വേ വേം ഇട്ത്ത് കഴിച്ചേണ്ടിയരും
ആ പിന്നെപ്പോ ഒരു കുട്ടി കുറച്ചു കുട് കുട്ടികളൊക്കെണ്ടെങ്കി പിന്നെ അങ്ങനെ അതാക്കാതെ ഒരു കുട്ടിക്ക് ഒന്നാകുമ്പോ ഓൽകിടുത്തടുത്താല് ഓൽക്കാ സമയം പോകല്ലേ പീരീയഡിന്റെ
അല്ലെങ്കിലേ പറയാ എനിക്ക് സമയല്ലട്ടോ ഇഷ്ടം പോലെ തീർക്കാണ്ട് ഇങ്ങള് പരമാവധി നോക്കിട്ടോ അറിം ഓര് വല്യാരു ബുക്ക് ഇണ്ടാക്കിയച്ച്ക്കാണ്ടേ
ഈ കുട്ടിയൊക്കെന്താറിയോജ് പണ്ടത്തെ മാരി തച്ചും താക്കിയും ഒന്നും നമ്മള് പഠിപ്പിച്ച് ട്ട് കാര്യല്ലയ് ഓൽക്ക് ഇപ്പത്തെ സിലബസിന്റെ തന്നെ വേറെല്ലേ കുട്ടികളെ പഠിപ്പിക്ക്ണ രീതിം കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ വേറെണ് പിന്നെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓ കൂടുതലായിറ്റൂലി ഇങ്ങനെ കൊടുക്കാണ് ശരിക്ക് അയിന്റെ ആവശ്യന്നുല്ല ഈ എൽ കെ ജി യു കെ ജി ഇത്രതോനെ പഠിപ്പിച്ചണ്ട ഒരാവുസ്യുല്ല കുറച്ച് കട്ടി ഒർച്ചാ മതിയല്ലോ അത് ഒന്നാം ക്ലാസ്സല്ലേ കുറച്ചൊക്കെ ഉള്ളുപ്പളും എല്ലാ വിഷയങ്ങളെ നോട്ട്ബുക്കിലൊന്നും എഴുത്തൊന്നും തുടങ്ങിട്ട് തന്നെ അല്ല ഏ ഇപ്പഴ്ത്തെ എഴുതിക്കാണ്ട് കാല് മാങ്ങിക്ക്ണ് ആകെ തെന്താറിയോ എഴ്ത്ത് നന്നാവാൻ മാണ്ടി അങ്ങനെ കൊട്ക്ക്ന്ന്ണ്ടാവേ ആ അവര്ക്ക് മറ്റേ നാല് വര കാേപ്പില്ലേ അതാണ്
ആ ഇബടിണ്ട് നാല് വരും രണ്ട് വരിംക്കെണ്ട് പക്ഷെ ന്നാലും തത്രെ തോനെന്നു ല്ല കൽക്കിപ്പങ്ങനെ തൊടങ്ങിയ ഓരോ പാടത്തിന് എ ഇ ഇട്ക്ക്ണ വാക്ക്കൾ പ്രധാനായിട്ട് ചോദിച്ചെര്ന്ന വാ ക്കള് ഇതൊക്കെ അങ്ങനെ എഴുതുള്ളൂ ഇന്ന്പ്പോ പരീക്ഷേണ്ർഞ്ഞീനു ക്ലാസ് ടെസ്റ്റ്ട്ക്കോല്ലോ ഒര്
പാടാ കഴിഞ്ഞാല് ഉം അ അതെനി ന്നട്ട് മാർക്ക്ണ്ടോ ലോ സ്കൂളിൽട്ടന്ന്ട്ട് പുസ്തകം തൊട്ടോക്കീട്ടെന്നല്ല ഞാന് വൈക്ന്നേരാകട്ടെര്തി പ്പക്ക ഉം പ്പ വന്നിട്ടാെള്ളാേന്
ഇല്ലേ ഓരൺ ണ്ടരാവുമ്പോ വന്ന് ഇപ്പ മദ്റ്സ്ക്കൊയ്ക്കാണ് ഇഞ്ഞ്പ്പം ആറേകാലാകുമ്പോ മദ്റ്സ്ന്ന് വരാനാവും
ഏ അ എ ഓൻകായ്ട്ടെങ്ങെനാ ഇങ്ങനെ മദ്രസീ നേര്ത്തപ്പോ
ഓൻകായ് ട്ടല്ല ഇബ്ടെ രാവിലെ ഓന്റെ സ്കൂൾല് രാവിലെ പോണ വല്യ കുട്ട്യേൾണ്ട് കൊർച്ച് അ അപ്പൊ ആ കുട്ട്യാള്ക്കും കൂടി കൂടിങ്ങിണ്ട് ഒര് ഉസ്താദ് എട്ത്തൊട്ക്കും ഓന്റെ ക്ലാസ്സിലോനൊറ്റക്കാെള്ളൂ
ഏ അപ്പൊത്ങ്ങള് എങ്ങട്ടാ അപ്പ ഉസ്താദ് ന്റെ വിട്ട്ക്കാ പോകല് അങ്ങനെ ട്യൂഷന് പോലെ അങ്ങനെട് ത്തൊട്ക്ക അങ്ങനെ ഉസ്താദ്ന്റെ വീട്ട്ക്കാ പോവല് ഇക്കുറി ഒര് ഉസ്താദൊള്ളു ഉം സ്താദ്ന്റെ വീട്ട്‌ക്കാ പോവല്
വീട്ടിൽല്ല അമ്മളെ മ
മദ്രസ് തന്നെ മദ്രസ് ലൊര് ക്ലാസ്സ്ല് പറഞ്ഞ് അങ്ങനെ പറഞ്ഞതേക്കാരല്ലേ ട്‌തൊട്ക്കാന്
ആ ഇബ്ടെള്ള ഇങ്ങനെ കാര്യപ്പെട്ട ഒര് ആള്ണ്ട് പള്ളി കമ്മിറ്റീന്റെക്കെ ആളെ പേരക്കുട്ട്യൊളൊ ക്കെ പോണ് ണ്ട് അപ്പൊ എല്ലാ കൊല്ലവും ഇല്ല ട്ത്താെട്ക്കൂലാന്നൊക്കെ പറഞ്ഞാലും മൂ പ്പര് പറഞ്ഞാ പിന്നെ ഉസ്താമാര്ക്ക് വേറൊന്നും പറയാൻ പറ്റില്ല അപ്പ പിന്നെ അയ് അങ്ങനെട്ത്താെട്ക്കും
അപ്പൊ ഇങ്ങനെ ഈ പ്രൈവറ്റ് പഠിച്ച്ണ കുട്ട്യാളെയ്ക്കാരംല്ലെ അധികം
ആ ഒക്കെബന്റെ സ്കൂള് പട്ച്ച്ണന്നെ പിന്നെ പൊർത്തെ സ്കൂൾല് പഠിച്ച്ണാേലുംണ്ട് പിന്നെ ബര് ദാറുൽ ഫി പായ്ലാണ് പിന്നെ അതേമായ്രി ഇബടെ വേറൊരു സ്കൂൾണ്ട് അതേമായ്രി ഒര് ഗ്ലോബല്ർഞ്ഞ്ങ്ങാണ്ട് അങ്ങ അങ്ങനെ കൊർച്ച് സ്കൂള് രാവ് ലെ നേർത്തെ ക്ലാസാെട്ങ്ങ്ണെ കുട്ട്യേള്ണ്ട്
ശെരി
അങ്ങനെ പോണോല് പിന്നെ മദ്രസ് ക്ക്‌ വരാത്തോലുണ്ട്ട്ടോ പിന്നെ സ്കൂൾല്ങ്ങനെ മദ്രസ്ള്ളലും മദ്രസ്ക്ക് വേറെ കൊണ്ട കൊണ്ടന്നാക്കാത്തോ ലംണ്ട് ഞമ്മക്ക് വാണെങ്കി ഞമ്മള് പറഞ്ഞയക്ക അത്രൊള്ളു
ആ ക്ഷെ ശരിക്കത് കുട്ട്യേൾക്ക് കെത്യേടല്ലേ
ആണ് അതിപ്പോ ഞാൻ പറ്യ നീക്ക്യച്ച് വല്യതൊന്നുല്ല ഞാൻ പറിമ്പോ അമക്ക്പ്പോ എവിടായാലും നമ്മളെ കാര്യ ങ്ങള് അത്പ്പോ ഏത് മദ്ർസ്സ്ലായാലും പഠിക്കും നമുക്ക് പ്രാധാനായിട്ട് വേണ്ട നിസ്കാരും നോമ്പും കാര്യങ്ങളും ക്കെ അപ്പ ഞാൻ പറയ ഏതാലും ഇങ്ങനെ പോയത് ഈ ഒര് മദ്രസ സ്കൂള്ണ്ടല്ലോ ത് മതീല്ലെന്നൊക്കെ അപ്പൊ ഓന്റെപ്പ പറഞ്ഞ് സ്കൂള് നിർത്തിക്കളാ ന്നാലും മദ്റസ്ർസ് നിർത്തണ്ടാന്ന്
ഏ അങ്ങനെ അയ്നക്കെ കുട്ട്യാക്ക് ഭയങ്കര എ ഇസ്കൂൾത്തന്നെ ഇഷ്ടം പോലെണ്ടാവും പിന്നെ രണ്ട് മദ്ർസും കൂടി ആകുമ്പ കുട്ട്യേക്കെന്തോര് എടങ്ങേറാണത്
ആ ഒൻതന്നെ പറഞ്ഞ് ഇന്നെ ഓൺലൈനിൽ മദ്ർസിലാക്കിയാ മതി ഇന്നാച്ചിങ്ങനെ പോ ണ്ടല്ലോന്നൊക്കെ അയ്ലോന്റെ വാ പ്പ പർഞ്ഞ്ണ് ഓൺലൈൻല് മദ്റസ് ലൊക്കെ ഞാനാക്കിതരാ ഉച്ചക്ക് സ്കൂൾട്ടെന്ന്ട്ട് ഇജ് ഓൺലൈൻല് മദ്റസ് ല്ര്ന്നോ പിന്നെ വൈകുന്നേരം മദ്റസ്ക്ക്ന്നട്ട് പോകുകയും ചെയ്താേ ഞാ പറ പിന്നെപ്പത്ത്നാ ഈ നാല് മദ്റസ് അർഞ്ഞാന്
അതന്നെ നമ്മളെ കുട്ടികളെ ഭാഗത്തുന്ന് ചിന്തിച്ചച്ച് നോക്കണം അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും
ആ അതയ്ന് പറഞ്ഞാ കേക്കൂല്ലെങ്കിന്നെന്താ എന്നാ പിന്നെ ഇപ്പോൾ തായാല അങ്ങനെ പിന്നെ ഒെ എന്ത പറയ ഇൾ കഴിഞ്ഞല്ലാം അനെ പോയിപ്പോൾ അങ്ങനെ ഒന് ചേലായി കുഴപ്പമന്നുമില്ല
പോകാന പക്ഷെ പിന്നെ എന്താറോ സ്കൂള് നേരത്തെ വിട്ട് വരുന്നോണ്ട്പിന്നെ ഒരു സമാധാനം ഉണ്ടാവൂലേ മറ്റേത് സ്കൂളും വൈകി വിട്ടാറാ ആഹ ആഹ കഴിച്ചാലും ഇതിക്കെ സമയം ഉണ്ടാവും ഫോണമലക്കാര്യ ഇങ്ങൾ പിന്നെ അങ്ങനെ പുറത്ത്റങ്ങലിണ്ടാവില്ലല്ലേ കുട്ടികളൊന്നും
ഇനീപ്പോ മദ്രസ്സ വിട്ടാന്നാലും വേ മണ്ടി വരും ആ ഫോണില് ചാർജ് ഉണ്ടോ ചോദിച്ചാണ്ട് അതാണ്ട് എടുക്കും ഗെയിം കളിച്ച അല്ലെങ്കിൽന്നെ ഫോൺ കാണ പിന്നെ
പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കോളും അതന്നെ അതന്നെ ഇവിടേക്കെ പിന്ന ഒരായിവ് കിട്ടിയാൽ കുട്ടികൾ കളിക്കാൻ പോവും അവിടെ പിന്നെ തോനആൾക്കാരൊന്നുംഇല്ലാത്തോണ്ട് കുട്ടികൾ കളിക്കാനൊന്നും പോകലുണ്ടാവൂലഇങ്ങൾക്ക് അയൽവാസികൾ കുറവാണെലെ
ഇടെ പക്ഷെ ഓലൊന്നും പ്രായത്തിലൊക്ക കളിച്ചാൻ ബര്ണ കുട്ടികളൊന്നും അന ഇങ്ങട്ട് നമ്മളെ പെരേകങ്ങനെ വരില്ല പിന്നെപ്പോ ഇവിന്ന്ങ്ങട്ട് ഓരോടുക്കൊക്കെ പോണം ന്ന് ചെങ്കെ നമുക്ക് പറഞ്ഞല്ല മെയി റോഡൊന്നുംല്ലാത്തണ്ട് കൊറച്ചാണ്ട് ഉള്ളകയൊണ്ട്.. അതോണ്ട് സുഖണ്. അതേ രോലൊക്കെ പരാൾ കൂടി പോണച്ചെങ്കെ റോ്ഡ്റോട്ടുകൂടെ പോണേ പേരും തെര ക്കുള്ള. റോഡ
ള്ള റോഡല്ലേ ക് ചെലപ്പന്റെ മോനെ എളാപ്പാന്റെ മകന്റെപ്പ ദൂരൊക്കെ ഒക്കെ പോലുണ്ട്.. ഒരീസം നല്ലോണം ചീത്താനണ്ട് പിന്നെ പോയിട്ടില്ല ഇത് എപ്പള എപ്പള അങ്ങനെ പോവാണേ
ആഹ..
അപ്പൊ അങ്ങനെ പോകാന് ഒന്നും ആയിട്ടില്ല മറ്റൊനായികണ്. ഓന്റെ ബൈക്കിൽ സൈക്കിളിമ്മേ ഇരുന്നാണ്ട്. പോണ്ടേ ഓര് കുറച്ചേരം കാണാൻ തന്നെഇല്ലേരുന്നു എനിട്ട് അകെ തിരഞ്ഞെടകേരുന്നു. ഞാൻ...
ആ, ഇവിടെ, വലുതു. ചെറുതു. ക്കെ. വുട്ടാക്കെ പോകു വിട... തെങ്ങനെ പുടിച്ചചത്തോണ്ടാണ്..
ഉം.. പക്ഷേ ഇങ്ങള്ത് പിന്നെ അങ്ങനെ ആയതോണ്ട് കുട്ടിള് വല്ലാതെ പോവുല്ല ഇബടെങ്ങനല്ല ഇവിടെ കുട്ട്യോൾ ഇവിടെ വന്നു വിളിച്ചോണ്ടോ ഈ കാര്രി പോരെ. പോരെ. പറഞ്ഞക്കാണ്ട്.. സൈക്ളമൽ വിളിച്ചോണ്ട് അവിടെ തോട് ഒക്കെണ്ട് ആ തൊട്ടിക്കൊക്കെ ഉന്തിട്ടാൽ
ആ, പേടിയാണ് ഇപ്പൊ ഹ്. മയ ഇല്ല്യർന്നു റഞ്ഞാലും വള്ളണ്ടാവും. അപ്പള് പള് മഴ പെയ്ത്കാണ്ട്... അതെ
ആ. ഓല്ക്ക് മുങ്ങാനുള്ള വെള്ളം ഉണ്ടാകും അയിൽ
ആഹ്. ആ. പിന്നെ. അങ്ങനെ. ഓല അങ്ങന പോകൂല്ല. ബെ. ബെടിന്നെ അപ്പ ഈ തോടും പാടം തന്നെ അല്ലെ നാലോറം തോടും പാടം തന്നെ ന്നാ. ആകെ വള്ളാണ്. പശേ ഒല് അങ്ങനെയാണ്ട്. പോകൂല..
ഏ. ശരി... ഉം,,
പിന്നെ എന്നിട്ട് ചായൊടി കഴിഞ്ഞാ വൈന്നേരത്തെ
ആഹ ഞാന് ചായൊടിചില്ല. കടിന്നും ചായ കുടിച്ചിലെലും.. കടിണ്ടങ്കി കടി തിന്നും അല്ലങ്കിൽ ചായ കുടിച്ചൂല.
ആഹ സ്കൂള്ട്ട്. വരുമ്പോക്ക് എന്താ ണ്ടാക്കി കൊടുക്കല്
ഓൽക്. ഞാൻ പായംപൊരി ഉണ്ടായി കൊടുക്കും. പ്പി.. ഉണ്ടാക്കി കൊടുക്കും അവുൽ ഉണ്ടാക്കി കൊടുക്കും മുട്ട പുഴുങ്ങി കൊടുക്കും.. എല്ലാതും കൊടുക്കും എണ്ണക്കടികള് ഞാൻ കൈ്യണതും കൊറക്കാൻ നോക്കലണ്ട്
ആഹ.. ഇവിടെക്ക. അയന്നെ ഞാൻ എണ്ണകടികെ ഉണ്ടായി കൊടുക്കും പിന്നെ. ഇതന്നെ. അവർക്കൊക്കെ ബേക്കറിന്റെ ആൾ
ടാക്. ഇവർക്ക് ബേക്കറി വല്യഷ്ടല്ല
അതോണ്ട്. ഇജ്. കേയ്
ഇവിടെ ബേക്കറിയാണ് അല്ലെങ്കി പിന്നെ മാഗി യറി. മ്മ്. മെഗിറിയൽ.. ഷേ മാഗി അങ്ങനെ കഴറ്റലന്നെല്ല അങ്ങാട്ട് സ്കൂൾകപ്പിള്. ചോയ്ച്ചും മാഗിണ്ടാക്കി തരോ ഓലോ സ്കുള് മാഗി നിരോധിച്ചിക് ണ്. മാഗി കൊണ്ടരാൻ പാടില്ല പോലും ഒലെ സ്കൂ
ആ, അത്. ഇബടിം. പറ്റൂല ബലെ ടീച്ചറും പറണക്കണ മാഗി ഇതൊന്നും കൊടു ത്താക്കരുതെ. കുട്ടിള് രണ്ടാം പിരിടൊക്കെ പീട്ടി ആകുബോതിന് കുട്ടിൾ കൊയങ്ങ്ണ് പറഞ്ഞ്ങ്ങാണ്ട് നാൾ. മീറ്റിങ്ങിനെന്നപണ്ട് പറയണ് പിന്നെ ചെല കുട്ടിള് പെരുന്നാക്ക് ഉണ്ടാക്കിയതാ.. ട് പെരുന്നക് ന്റെമ്മണ്ടാക്കിയതാ അയിന്റെ ബാക്കിള്ളത് ഫ്രിഡ്ജിലെച്ചക്കണ്ടു ചൂടാക്കി ചൂടാക്കി അതാതറെ ഈ കുട്ടിയൊക് സ്കൂൾക്ക് കൊടുത്തുട്ടേക്കുന്നത്
അങ്ങനെ ചെലോല് ഉണ്ട് ഇങ്ങനെ ഫ്രിഡ്ജില് ബാക്കിണ്ടാവുമ്പോ അതന്നെ കൊടുക്കണ്ടാവും ഉം മ്മ്. ശരി ഉം പിന്നെ. വേറെന്തൊക്കെ
വേറെ എന്താ കൊഴപ്പൊന്നുംല്ല അങ്ങനെ പോണ് ഞാന്
പിന്നെ കെയ്പ്പൊന്നും ഇല്ലല്ലോ
എങ്ങനെ
ഉം ന്നാ ആയിക്കോട്ടെന്നാ
ആ ആയിക്കോട്ടെന്നാ